ഹലോ.
കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ മക്കളൊക്കെ ഉറങ്ങിയോ?
മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല.
കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ. ആഹ് ചെറിയ മോ എത്രീല്ല പഠിക്ക്ണ്ടാ?
ആഹ് ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുവ.
ഡിഗ്രി ചെയ്തോണ്ടിരിക്കാണല്ലേ. എങ്ങനെയൊക്കെ പോവണ്ട് ക്ലാസ്. ഇപ്പൊക്കെങ്ങനെ പോണ്.
ക ക്ലാസ് ഇപ്പൊ ഫോർത്ത് സെമസ്റ്റർ ആയി എക്സാം ആയിരുന്നു അത് മാറ്റിവെച്ച് ഇപ്പൊ വീണ്ടും അത് തുടങ്ങി രണ്ടാം തീയതി തൊട്ട്
ഇല്ല നിങ്ങൾക്കൊക്കെ തുറക്കല് ഈ ജൂൺ ഒന്നാം തീയതി തന്നെയല്ലേ
കോളേജോ കോളേജിന് അവധിയൊന്നും ഇല്ലല്ലോ അങ്ങനെ
അവധിയില്ലല്ലേ ആഹ് ഇവിടെ പിന്നെ ഡിഗ്രി പഠിക്കാത്തോണ്ട് മക്കളെ ഓല് വേറെ കോഴസാണ്ട് എടുത്ത് പഠിച്ചിട്ട് അതിനെ പറ്റിയൊന്നും അറിയൂല
ആഹ് മക്കൾ എന്ത് പഠിച്ചേ
ഒരാള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചത് ഒരാള് പിന്നെ അക്കൗണ്ടിംഗ് ആണ് പഠിച്ചതെ
ജോലി ചെയ്യുവാന്നോ
പഠിച്ചോണ്ടിക്കുന്ന അല്ല പഠിച്ചോണ്ടക്കുന്നുള്ളൂ
ആഹ്
ഫസ്റ്റ് കഴിഞ്ഞിട്ട് അവര് ത് അതാ കോഴ്സെടുത്തത് കൊണ്ട് പിന്നെ അത് ഡിഗ്രി പോകാതെ അങ്ങനെ ചെയ്തോണ്ടെ
ഉം ഇപ്പം ജോലി സാധ്യതയുള്ള കോഴ്സ് എടുക്കുന്നല്ലേ നല്ലത് ഏഹ്
ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം
കഴിക്കണം വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ അച്ഛനൊക്കെ ഉണ്ടാവൂലേ
വീട്ടി അമ്മ അത്ത രണ്ടാങ്ങളമാര്
രണ്ടാങ്ങളമാരല്ലേ അവരൊക്കെ പഠിക്കന്നെയാണോ
ആഹ് ഒരാള് എഞ്ചിനീയറിംഗിന് പഠിക്കുവാ ഒരാള് പോളിടെക്നിക്കിന് പടിക്കുവാ
പോളിടെക്നിക്കിന് പഠിക്കുവാണല്ലേ പിന്നെന്താ വേറെ ക്ലാസും കയങ്ങളൊക്കെല്ല അടിപൊളി ആയിട്ടക്കെങ്ങനെ പോവും
ആഹ് പോക്കുന്ന പിന്നെ കോളേജിൽ നിന്ന് വന്നതിന്റെ ക്ഷീണൊക്കെ കാരണം ഇങ്ങന ഇരുന്നേ ഏത് ചുമ്മാ
ഭക്ഷണൊക്കെ കഴിക്കാൻ കൊണ്ടുപോവരാണോ അങ്ങോട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവൂലേ ചോറും ഉണ്ടാവൂല്ലേ ആഹ് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും ഡിഗ്രിക്ക്ക്കെ പഠിക്കാനായിട്ട് അവിടെ
കോളേജിൽ ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ ഞാന എടുത്ത സബ്ജക്ട് പഠിക്കാൻ അധികം കുട്ടികള ഇല്ല പത്ത് പതിനേഴ് പേരെ ഉള്ളൂ
അതിനേ പേരുടെ ഒരു കുറേ വർഷ ആയോ മൂന്നാ വർഷോ
ഇല്ല രണ്ട് വർഷം ആയതേ ഉള്ളൂ ഇപ്പം ഫോർ ഇയർ കോഴ്സ് അല്ലേ നാല് വർഷ ആക്കി ഡിഗിരി
ഏപ്നാല് വർഷമാണല്ലോ ഇപ്പോൾ
ആഹ്
രണ്ടു വർഷയില്ലേ
ആഹ് രണ്ടു വർഷായി
ഇനിരണ്ടു വർഷം കൂടി പഠിച്ചെങ്കിലേ എവിടെങ്കിലൊക്കെ എത്തി കിട്ടുള്ളൂ അല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ എടു ക്കാൻ കഴിയുള്ളൂ
വേറെ എന്ത എടുക്കാനല്ല ഞാൻ ടി ടി സി പഠിച്ചായിരുന്നു കൊച്ചു മക്കളെ പഠിപ്പിക്കുന്നു ഒന്ന് ഏഴ് വരെ പഠിപ്പിക്കുന്ന്
ഗവൺമെന്റില് കിട്ടാനായിട്ടോ
അതിന് പി എസ് സി എഴുതണം അത് കഴിഞ്ഞു പി എസ് സി എഴുതാൻ എനി വരത്തേ ഉള്ളു
വരത്തുള്ളൂല്ലേ പേസ എഴുതിയിട്ടാണല്ലോല്ലേ അത് കിട്ടാ
പി എസ് സി എഴുതി കിട്ടും അല്ലെങ്കില് നമ്മളൊക്കെ എയ്ഡഡ് സ്കൂളിൽ പൈസ കൊടുത്തൊക്കെ കയറാം പൈസ കൊടുത്തൊന്നും കയറുന്നില്ല പി എസ് സി എഴുതി കിട്ടുന്നെങ്കിലേ കയറുന്നുള്ളൂ
ആഹ് പൈസക്കെ എത്രങ്ങോ പി എസ് സി ആയിട്ടുണ്ടെങ്ക പൈസ കൊടുക്കണ്ട
എന്തോ പി എസ് സി എ എഴുതണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് വന്നാലേ കിട്ടത്തുള്ളൂ
ഗവൺമെന്റ് ജോലി
ലിസ്റ്റ് വന്നാകിട്ടത്തൊള്ളു അത് എഴ്തീയിട്ട് പിന്നെ വീണ്ടും കിട്ടണല്ലേ
ആഹ്
അത് കിട്ടിയാൽ പിന്നെ ഗവൺമെന്റില് പൈസന്നും കൊടുക്കാത നമുക്ക്കേറലേ
ആഹ് കേറ
ഒരു പൈസിം കൊടുക്കണ്ട അത് വിരമിക്കണവരെ ഒരു പൈസിം കൊടുക്കണ്ട
ഒന്നും കൊടുക്കണ്ട
നമുക്ക് ഇങ്ങോട്ട് കിട്ടൂലേ
ആഹ്
ആഹ് ഇവടെ ഞങ്ങളെ അമ്മായിന്റെ മകളങ്ങനെ ഉറുദു ടീച്ചറായിട്ട് അറബി ടീച്ചറായിട്ട് ക്ക്‌ പി എസ് സി എയ്തിട്ട് കിട്ടീട്ടേ ഓള്പ്പളും ഗവൺമെന്റ് സ്കൂളേന്നേ പിന്നെ നമ്മളെ അയൽവാസി ഒരാൾത്പ്പഒര് അറബി ടീച്ചറായിട്ട് പി എസ് സിയേറ്റ് അവർക്കുംകിട്ടി അങ്ങനെ അവര് പ്രൈവറ്റ് സ്കൂള്ള് പഠിപ്പിചീന് പ്രീ ഗവൺമെന്റിലന്നേ പൈസ കൊടുത്താണ്ട് അങ്ങനെണ്ടല്ലോ കേറിക്കാണ്ട് പഠി ഏഹ് പഠിപ്പിക്കേന അപ്പ പിന്നെ അത് ഓൽക്ക്‌ പി എസ് സി കിട്ടിയപ്പോ അവരവ്ട്ന്ന് മാറി അവ്ടെ വേറൊരു പോസ്റ്റ് ഓൽക്ക്‌ കൊടുത്തു അങ്ങനെയൊക്കെ മ്മള ഇവടെ അടുത്ത അയൽവാസ്യന്നട്ടോ
ഉം അതക്കെ ഇ പറഞ്ഞാ അങ്ങനെ ആരും പഠിക്കത്തില്ലല്ലോ ഉറുദുവും അറബിയൊന്നും അതോണ്ടന്നേ പെട്ടന്ന് ജോലിക്ക് കേറാം പറ്റും
ആഹ് കേറാപറ്റും പി എസ് സി എഴതിയാല്ല്ലേ അവ അവള് ഇവടെ ഇങ്ങനെ ഇരിക്ക്‌ണ ഇവടെങ്ങനെ വെറുതെങ്ങനെ ടീച്ചറ് ടീച്ചറായി ഇങ്ങന പഠിപ്പിച്ചോണ്ടിക്കേനി പ്രേ ഗവൺമെന്റ് സ്കൂൾളന്നെ പൈസൊക്കെ കൊടുത്തിട്ട് മാസ്ത്തില് പൈസൊക്കെ കൊടുത്താണ്ട് കേ പൈസ കൊടുത്തോരി ശമ്പളംമാത്രം വാങ്ങിയേണ്ട അങ്ങനെയൊക്കെ പഠിപ്പിക്കൊല്ലോ അങ്ങനെ പഠിപ്പിക്കുന്നേന്റെടേ കൂടെ അവരെ അമ്മാവന് ഉം അവരെകൊണ്ടയിട്ട് എഴ്തിപ്പിച്ചതാണ് അപ്പൊ അതില് കിട്ടിംചെയ്തു വയനാട് എവിടോ പോയിട്ട് എഴുതിപ്പിച്ചതാ
അത് ഓരോരുത്തറ ഭാഗ്യ ഒരു ജോലികിട്ടുന്നത്
ആഹ് രണ്ട്പേർക്കുംകിട്ടി രണ്ടാളീം അയൽവാസിനിഅവളീം പുടിച്ച് പിടി ച്ചു കൊണ്ടയതാ പി എസ് സി എഴ്താന്ന് പറഞ്ഞിട്ട് പിടിച്ച് കൊണ്ടായതാ അങ്ങനെ എഴുതിപ്പിച്ച് അവർക്ക് രണ്ടാക്കും പി എസ് സി കിട്ടി രണ്ടാളും ഗവൺമെന്റ് സ്കൂൾള് കേറിയി ടീച്ചറാപ്പം
അത് അപ്പം അവർക്ക് മാസാമാസം ഇങ്ങോട്ട്പൈസകിട്ടും
പൈസ കിട്ടും അതാണ് പഠിച്ചിട്ട്ണ്ടെങ്കിലും കാര്യാണ് നല്ലകാര്യാണ് നമ്മക്ക് ജീവിതകാലം നമ്മള് ഒരാളോട് കൈനിട്ടണ്ട ആവശ്യല്ലല്ലോ അമ്മള് പഠിച്ചിട്ട്ണ്ടെങ്കില്
അതാ
നമ്മക്ക് നമ്മളതായിട്ട്ണ്ടെങ്കില് ഹസ്ബന്റ്മാരെങ്ങനെ ആശ്രയിച്ചന്നും ഇരികേണ്ടല്ലൊ എന്തെങ്കിലൊക്കെ ജോലി ഇണ്ടായിട്ട്ണ്ടെങ്കില് പിന്നെഎന്താ ഇന്നന്താ ഉച്ച ഏഴ് രാത്രിക്കന്താ ഭക്ഷണചപ്പാ ത്തിണോ
അല്ല ഇവടെ രാവിലെ എല്ലാം വെക്കുന്നതാ ചോറന്നേയിരിക്കും രാത്രിയില് എല്ലാരും കഴിക്യുന്നേ അവടെ ചപ്പാ
കഴിക്കല്ലേ ആഹ് ഇമ്പടെരാത്രി ചപ്പാത്തി. ജ്യൂസ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെഴിച്ചു ചോറ് അധികാരും കഴ്ക്കൂല. പിന്നെ ഉച്ചക്ക് ബീഫ് വെരട്ടിയതും തേങ്ങാ ചോറ്ണ്ടല്ലോ തേങ്ങക്കെ ങ്ങട്ട് ചോറ്ണ്ടാക്കിട്ക്ക.
അഹ് അഹ് വെക്കും വെക്കും.
ഉം ആഹ് ചോറാണ്ന്ന് ഇണ്ടാക്കിട് പിന്നെ എർച്ചി വെർറ്റിയതും പപ്പടം പൊരിച്ചതൊക്കെ ക്ഷെ ഞാനും വെയ്ക്കുട്ടോ. ഇൻക്ക്ഷ് രാത്രി കൊർച്ച് ചോറ് കഴിക്കണം. ഇന്നാലെ ഇൻക്കൊരു സമാധാനം ഇണ്ടാവൊള്ളൂ.
കൊച്ച മക്കളല്ലേ രാത്രിൽന്നും കഴ്‌ക്കാത്തത്.
ആഹ് ഇപ്പത്തെ മക്കളൊന്നും കഴിക്കു മക്കൾക്കൊക്കെ കഴിക്കാൻ മടിയ ചെറിയ മോള് കഴിക്കും മറ്റോ ആളുകളൊന്നും കഴ്‌ക്കാൻ ഭയങ്കര മടിയാ ഓരൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഏഹ് ഒക്കെയിട്ട് കഴ്‌ച്ച് പോകും ഇല്ലെങ്കി ല കഴിക്കൂല അങ്ങനെയാണ് ചോറാണെങ്കിൽ കഴ്‌ക്കൂല.
ഫ്രൂട്ട്സോ പഴോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങനെ ഒറങ്ങും.
ഇത് അമ്മ രാവിലെ തൊഴിലുറപ്പിന് പോവുമ്പോ ചോറ് വെച്ചിട്ട് പോകും പിന്നെ വന്നിട്ട് ചോറെന്നെ എല്ലാരും കഴിക്കത്തൊള്ളൂ എപ്പഴും, എപ്പഴും അടുക്കളി കേറി ബുദ്ധിമുട്ടിക്കാൻ പറ്റോ?
അത് ശരിയാ. വയസ്സായ ഷുഗർ, പ്രഷർ ഒന്നുള്ള ആളുകളൊന്നും ഇണ്ടാവില്ലയ്ക്കാരിംലെ?
ഷുഗറും പ്രഷറൊക്കെ വയസ്സായതിന്റെ എല്ലാം ഉണ്ട് അവർക്കും.
ആഹ് അപ്പൊ രാത്രി ചോറെന്നെ കഴിക്ക അച്ഛനൊക്കെ?
ഇല്ല അത്തച്ചി കൊഴപ്പല്ല അത്താക്ക്‌ ഷുഗർ ഇല്ല.
ഷുഗറില്ലലെ? ഷുഗർ ഇണ്ടായിട്ട് ചപ്പാത്തി കഴ്‌ച്ചിട്ട് കല് ചപ്പാത്തിയിലും. എന്തോ ചോറിനെകാട്ടി കൊർ ച്ചെന്തോ കൊറവൊള്ളൂ എന്നൊക്കെ പറയണ കേൾക്കല്ലേ ചപ്പാത്തിയോണ്ടൊന്നും കാര്യല്ല രണ്ട് ചപ്പാത്തി കഴിക്കാണെങ്കില് മൂന്നും നാല് ചപ്പാത്തിയൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറീണേക്ക.
എന്ത് കഴിച്ചാലുംഉണ്ട് എല്ലാത്തിലും ഒരു കോർച്ചളവ് ഷുഗർ കണ്ടെന്റ് ഉണ്ടല്ലോ? പിന്നെ എല്ലാം കൊർച്ച് ലിമിറ്റിന് കഴിക്കാന്നേ ഒള്ളൂ.
ത്തിന് അത്രേള്ളൂ നേരത്തിന് കഴിക്ക. ഇന്നാ പിന്നെ അമ്മള് ആരോഗ്യം ഇണ്ടാവും നേരത്തിന് ഏഹ് വാഴ വയറ്നെർ ച്ച് കഴിക്കാതെ
ന്ന് വെച്ചാൽ രാവിലെ ഇവിടെ രാവിലെ കാപ്പി കഴിഞ്ഞയ്ഞ്ഞാ ഉച്ചെക്ക് ഒരു മണിക്ക് ചോറ് പിന്നെ വൈകിട്ട് ചായഎന്തെങ്കിലും
പിന്നെ രാത്രി എട്ടെര ഒമ്പത് മണിയാകുമ്പോൾ വീണ്ടും ചോറ് കഴിക്കും.
പാ പത്ത് മണിയാകുമ്പോ ഒന്നും കഴിക്കല് ഇണ്ടാവൂലലെ?
എപ്പഴാ?
പത്തു മണിക്ക് രാവിലെ ഹ് കാപ്പി കഴിഞ്ഞിട്ട് പിന്നെ പത്തുമണിയാകുമ്പോക്കെ എന്തെങ്കിലൊക്കൊന്ന് ഇൻ ഇൻക്ക് പത്തുമണിയൊക്കൊ ആവുമ്പളാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടത് രാവിലെ ന്നമ്മള് ഇണ്ടാ ഓളെ പെരീക്കൊവുമ്പോ ചായ മാത്രം കുടിക്കും കാപ്പി മാത്രം കുടിക്കും.
ഇവടെല്ലാരും കോളേജ് പോകുന്നോണ്ട് രാവിലെ കഴ്‌ച്ചിട്ട് പോകും അതുകൊണ്ട് പിന്നെ കോളേജ് നമ്മളൊന്നുംന്നും കഴിക്കത്തില്ലോ പിന്നെ ഉച്ചയ്ക്കല്ലേ കഴി ക്കുന്നത് ആ ശീല അങ്ങ് തൊടെർന്നേക്കുവ.
ആഹ് മ്മമാരൊക്കെ ആയിട്ടുണ്ടെങ്കിലെ അമ്മമാരെക്കായിട്ടുണ്ടെങ്കി ഓര് പിന്നെ രാവിലെ വേഗം ഇതൊക്കെ ആക്കിയെടുക്കട്ടെ എന്നുള്ള തര ക്കായിരിക്കും. മോൾക്കതൊന്നും അറിയാത്തോണ്ടാണ് അത് തെര്ക്കായിരിക്കും. പിന്നെ ന്നമ്മളൊക്കെ കയ്ഞ്ഞിട്ടാണ് ന്നമ്മള് കഴിക്കാൻ ഒരുങ്ങൊള്ളൂ.
പിന്നെ ഉമ്മഉള്ളോണ്ട് ഉമ്മ പണിയെടുക്കും അതുകൊണ്ട് ഒര് ബുദ്ധിമുട്ട് അറിയത്തില്ല.
ആഹ് അതറിയൂല അതാണ് പിന്നെണ്ടവാ.
പിന്നെ കല്യാണൊക്കെ കഴിച്ചാലേ അവരുടെക്കെ പാട് നമ്മക്ക് അറിയത്തൊള്ളൂ.
ആഹ് അതാണ് ഭക്ഷണം ആഹ് തൊഴിലൊറപ്പിന് പോവലണ്ടാവുല്ലേ അമ്മ എന്നും പോവ തൊഴിലൊറപ്പിന്?
പണിയുള്ളപ്പോ പോവും ഇപ്പ എന്നും തൊഴിലുറപ്പ് പണിയൊന്നുല്ല കൊറച്ച് ദിവസേ ഒള്ളൂ.
ആഹ് കൊറച്ച് ദിവസൊള്ളൂലേ ഒരു മാസത്തില് ഒരു പതിനഞ്ച് ദിവസൊക്കെ ഇണ്ടാവോ തൊഴിലൊറപ്പ്?
ഇല്ല അവരൊക്കെ ഇങ്ങനെ മസത്രോൾ അടിച്ച് ഇങ്ങനെ ജോലി ഉണ്ട് എന്നൊക്കെ പറഞ് ചെലപ്പോ ഒരു മാസം മൊ തം കാണിക്കും ചെലപ്പോ അടുത്ത മാസം കൊറെ നാൾ കാണത്തില്ല.
ഇപ്പ മഴയൊക്ക ആയിട്ടുണ്ടാവൂലലെ വേനലൊക്കെ ആകുമ്പോ പിന്നെ എല്ലോ ട്ത്തും മയക്കാമ്പോ എത്ര കാടൊക്കെ വെട്ടിത്തെളിച്ചാലും പിന്നെ അതുണ്ടാവല്ലേ മഴയൊക്കെ ആയിട്ട്ണ്ടെങ്കില്
ആഹ് ഇപ്പൊ മഴയത്ത് റോഡ് വൃത്തിയാക്കലൊക്കെയാ.
ചളി ചളിയൊക്ക ആയിട്ടില്ലേ തൊടുവിലൊന്നും പണിടുക്കാനൊന്നും കഴിയൂലല്ലോ.
ആഹ് ആഹ് ഇല്ല
അച്ഛന് എന്താ ഒടക്ക എവിടെയും ജോലി ഇണ്ടോ?
ഇല്ല അത്താക്ക് ഇങ്ങനെ കച്ചവടം കർട്ടന്റെ ബാമ്പൂവിന്റെ ചവിട്ടിയിടെക്കെ.
ആഹ് കച്ചൊടിണ് ഇണ്ടാക്കീട്ട് കച്ചൊടം ചെയ്യാണോ?
അല്ല കടെന്ന് ഓ ഹോൾസെൽ കടയിന്നെടുത്തൊണ്ട് വന്നിട്ട് കൊണ്ടേ വിറ്റ് കച്ചൊടംചെയ്യ്യോ ആഹ് കൊഴപ്പല്ല.
കർട്ടനൊക്കെ നല്ല വെല വരും നല്ല എല്ലാ എല്ലാ മോഡല് ക ർട്ടനും ഉണ്ടാവയിരിക്കല്ലേ ന്നക്കെ ശരി ഞാൻ വിളിക്കാട്ടോ?
ആഹ്